ഹലോ കേൾക്കാമോ? ആഹ് കേൾക്കാം.
കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
എന്തുണ്ട് വിശേഷം?
നല്ല വിശേഷം. നല്ല മഴയാണ്.
ആഹ് ഇവിടെ മഴയൊക്കെ കഴിഞ്ഞു ഇപ്പം വെയില് ഉറച്ചു
ഓഹ് വെയിലൊന്ന്ട്ടില്ല മഴയോ പോയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു അവസ്ഥയാണിപ്പോ
ആഹ് ഓക്കേ ഹോബി ഹോബീസെന്താ? ഇതൊക്കെ കാണോ ടി വി ഒക്കെ കാണോയിരുന്ന? സീരിലൊക്കെ കാണോ?
ഇല്ല ചെറുതായിട്ട് യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കാണും.
ഉം റീൽസോ ഷോർട്സായിട്ടൊക്കെ. സ്ഥിരായിട്ടങ്ങനെ സീരീസൊന്നും കാണാറില്ല അത് ശീലായാല് പ്രശ്നാവുംന്ന് കരുതിട്ട് പിന്നെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ വീട്ടില് ഇപ്പൊ നമ്മളെന്താണോ ചെയ്യുന്നത് അത് അനുകരിക്കാൻ നടക്കല്ലെ അവര്
ആഹാ ആഹ്
അപ്പൊ അങ്ങനെ കാ സ്ഥിരായിട്ട് അങ്ങനെ ഒന്നും കാണറില്ല. പിന്നെ ന്യൂസ് കേൾക്കും ഇപ്പൊ പത്രവായന ഒന്നുല്ലല്ലോ
ആഹ്
അപ്പൊ ങ്ങനെ മാധ്യമങ്ങളിലൂടെ കിട്ടണ എന്തെങ്കിലുമൊക്കെല്ലേ ഉള്ളൂ
ആഹ് പിന്നല്ലാതെ സോഷ്യൽ മീഡിയേലൊക്കെ ആ സോഷ്യൽ മീഡിയലൊക്കെ അത്യാവേഷണം
ഇല്ല ഞാൻ വാട്സാപ്പ് ഉപയോഗിക്കാറുള്ളൂ വേറൊന്നും ഉപയോഗിക്കാറില്ല. ഇൻസ്റ്റ ഹാ ഹാ അങ്ങനെയൊന്നുമില്ല. യൂട്യൂബ് ഉപയോഗിക്കും. നമ്മള് ഒന്നുമല്ലാതെ നമ്മള് ന്ന ആഹ് സ്വന്തായിട്ടില്ല. ആരെങ്കിലുമൊക്കെ ഉള്ളത് ഉപയോഗിക്കാറ് കാണാറുള്ളൂ.
ആഹ് നമ്മള് സ്വന്തമായിട്ടോട് വേണം നമുക്ക് പൈസ കിട്ടും കേട്ടോ
നമുക്ക് യൂട്യൂബ് ചാനലുണ്ടോ
ആഹ് എനിക്കുണ്ട് ഞാൻ രണ്ടടത്തും ഇതാ
ആഹ് പൈസൊക്കെ കിട്ടാറ് തുടങ്ങിയോ?
തുടങ്ങിട്ടില്ല സബ്സ്ക്രൈബർ കോറവാണ യൂട്യൂബില് തുടങ്ങിയതേ ഉള്ളൂ അത് ഞൻ റീൽസൊക്കെ ഇടുന്നത് റീൽസാണ് ഏറ്റവും കൂടുതൽ ഇടുന്നത് ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ ആക്ടിങ്ങാണ് ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്നത് ത്തന്നെയാണ് ഞാൻ ഇതിനകത്ത് വിട്ടുപോന്ന്.
ആക്ടിങ് ഇഷ്ടണോ
ആഹ് ഇഷ്ടാണ്. ചെയ്യാറുണ്ട് പിന്നെ അതില് ഇങ്ങനെ പോകും ഉം.
ആഹ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേണല്ലോ.
ആഹ് അതെ അതെ നമ്മക്കൊരു വരുമാനം വെറുതെ വീട്ടിരി എല്ലേന്നോർറത്തിട്ടന്തേ ലൊക്കെ ചെയ്തോണ്ടരിക്കും
ആഹ് ആഹ് ആഹ് വെറുതെ ഇരിക്കുന്നതിനായിട്ട് ന്നല്ല ത് അതൊക്കെ തന്നെയാണ്
അതെ അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തേലും പച്ചക്കറികളൊക്കെ ന്നടാ
ആഹ് ആഹ് ഞാനും പച്ചക്കറികളൊക്കെ ചെറുതായിട്ട് ണ്ടാക്കും വീട്ടിലെ ആവശ്യങ്ങൾക് ള്ളെ പ പച്ചക്കറികളൊക്കെ ചെറിയ തൈയ്യേളെക്കെ കൊറേക്കണ്ടാവും അദി ആഹ് ചെറുതായിട്ടൊക്കെ അധികം പോവറാണ്
ആഹ്
ആഹ് പിന്നെ അയ്ന്റെ ഐ ടിയകളൊന്നും അറ്യാത്തോണ്ടേ ആഹ് മ്മളെഇഷ്ട്ടത്തിനി ങ്ങനെ ണ്ടാക്ക്ല്ലേ ന്നാലും കൊറേ ക്കെ വീട്ടിലാവശ്യത്ത് ന്പയറ് അ ങ്ങഅതൊക്കെ വേഗ ണ്ടാ വ്ണകൃഷ്വാണല്ലോ വെണ്ടാ പയറ് അതേപോലെ പച്ചമൊളക് അത്യാവ്യശ്യള്ള സാധനങ്ങളാണല്ലോ ച്ചമൊളകൊക്കെ പെട്ടെന്ന് ണ്ടാവും കുഴിച്ചിട്ടാടെ പയറ് ഇപ്പം മഴ യോണ്ട് ഞ് കൊറ്ച്ച് കഴിയണം പ്പം നല്ല മഴ ണ്ടല്ലോ നല്ല മഴ്യവുമ്പം ഉമ് ചെറിയ തൈകളൊക്കെ വേഗം ഇല്ലാണ്ടായിപ്പോവും
ആഹ് അല്ലേലും മഴ ഇങ്ങ്യനെ പടുമഴയാവ്മ്പോ ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിലേ ഉണ്ടാവൊള്ളു
കൃഷിചെയ്യാനൊക്കെ സ്ഥലണ്ടോ വീട്ടില്
ആഹ് കൊറ്ച്ച്സ്ഥലം അങ്ങനെയില്ല എങ്കിലും കൊർചെക്കെ എന്റെ വീട്ടില് നല്ലകൃഷിയാണ് അമ്മയെല്ലാം ചെയ്യേണ്ടാ
ആഹ് അപ്അപ്പാവ്ട്ന്ന് പഠിച്ച് പോന്നതാവുലേ
ആഹ് അമ്മ വിടെണ്ടാകുമ്പം വേഗംഉണ്ടാകുന്നതിനകത്ത്ന്ന് എനിക്കും തരാറുണ്ട് ചീര ഒരുപാടുണ്ടായിരുന്നു
ആഹ് ചീരക്കെ പെട്ടന്ന്ണ്ടാവുലേ ഇപ്പം ഈ മഴയാപിന്നെണ്ടാവൂല
ഏയ് മഴയാവുമ്പോ ണ്ടാവൂല പിന്നെ അതുപോലെതന്നെ വഴുതന ഇപ്പം വഴുതനകൃഷ്വാണ് ഒരുപാടുണ്ട് വഴുതന
ആഹ് വൈതനൊക്കെ മരായി വന്നാപിന്നെ ഇഷ്ട്ടം പോലേണ്ടാവും മരാ ഈ ഈ സമയാവുമ്പൊഴേക്കും മരാആവണം
ആതെ യാതെ
മഴക്കാലാവുമ്പൊഴേക്ക് ന്നാപിന്നെവല്യ പ്രശ്നം വരില്ല
ഇല്ലില്ലില്ല വല്യപ്രശ്നല്ല
ഉം
അതുപോലെതന്നേണ് നമ്മള് അഹ് പിന്നെ വീട്ടിലമ്മ വെണ്ടയ് ക്ക നട്ടിട്ടുണ്ട് അതും കൊറേക്കെ തായിട്ടുണ്ട്
ഉംഅമ്മനല്ല കൃഷിയാണ്ല്ലേ
ആഹ് അമ്മ അവിടെ വീട്ടിൽ വെറുതെ ഇര്ക്ക്വല്ലേ അപ്പൊ എന്തേലൊക്കെ നടും കൊണ്ടുകൊടുക്കുമ്പോ എന്തേലൊ ക്കെ നടും അവിടേയുണ്ടാവും
ആഹ് ആഹ് ആഹ്
ഇ തനിച്ചിരിക്കുമ്പം എഹെ
ണ്ടാക്കികഴിക്കാന്നത് അതൊരു വേറെ പ്രത്യേക ടേസ്റ്റാ വാങ്ങികഴി പിന്നെ എന്നാലെ വെഷാംശൊക്കെ കൊറേ കൊറെയൊല്ലോ ഉംഉം വെഷാം വെഷാം ശങ്ങൾ കൊറെയൊല്ലോ
അതെ അയ്യൊമറ്റേ എന്തു വാ എല്ലാം വെഷാംശങ്ങളല്ലായിരുന്നോ കഴിച്ചൊണ്ടിരുന്ന്
ഉം നല്ല നല്ല അനുഭവമാണ് ഈ കൃഷികൾ ഉണ്ടായി അതിങ്ങനെ കാണുമ്പോ നല്ല രസാണല്ലോ
ഉം നമക്ക് നല്ലോണം കഴിക്കുകയും ചെയ്യാം
ആഹ് നല്ലോണ്ണം കഴിക്കുകയും ചെയ്യാം
മറ്റേ വെഷങ്ങള് തിന്ന് തിന്ന് തിന്നു മടുത്തു മനുഷ്യന് പിന്നെ പച്ചക്കറി തന്നെ
രുചിംകൊറവാണല്ലോ അതിനൊക്കേ
അതെ അതെ
കൊറെ മുന്നേ പറിച്ച് പിന്നെ ഉം വിഷമൊക്കെ തെളിച്ച് അതിന്റെ ടേസ്റ്റ് ഒക്കെ പോവാണ്.
അതെ ഉം അല്ലെങ്കില് കടകളീന്ന് മേടിക്കുന്ന ഒന്നും കൊള്ളുവേ ഇല്ല
ഉം പച്ചക്കറി തന്നെ കഴിക്കണ ആൾക്കാരായാല് അത് അത്യാവശ്യണ് നമ്മുക്കൊക്കെന്നെ ഉള്ളി തക്കാളി ഒക്കെ കാര്യയിട്ട് ആവശ്യം വരുന്നത് അത്ണ്ടായിട്ടില്ല അത് തക്കാളി ചെറുതായിട്ടൊക്കെ ഉണ്ടാവും പക്ഷെ അമ്മള ആവശ്യത്തിന് തികയൂല
ആഹ് ആഹ് ആഹ് ആ ചെലരുടെ വീട്ടിലൊക്കെ ഉണ്ടെന്നെ ഈ ഉള്ളി ഈ ഉരുളക്കിഴങ്ങ് ഒക്കെയുണ്ട്
യൂട്യൂബിലൊക്കെ കാണാ ഇങ്ങനെ ഓരോ യൂട്യൂബർമാര് ആഹ് ഞമ്മള്
സാധനങ്ങൾ ഓരോരുത്തരുടെ ഉണ്ടായിട്ട് ഇങ്ങനെ ഇത് ചെയ്ത് കാണിക്കുന്നന്ന്റിയോ അപ്പം മോഹം തോന്നും എനിക്കും. ഉം പക്ഷെ നമ്മള് വെ. ച്ചതൊന്നും ഉണ്ടാവുകയുമില്ല അതാണ് പ്രത്യേകത ഉം
അങ്ങനത്തെ സാധനങ്ങളൊന്നും
അതെ
കെ ഴങ്ങ് വർഗം പൂള ആ കപ്പയൊക്കെ ഉണ്ടാക്കും ഇപ്പൊ പിന്നെ പന്നി ശല്യം കൊണ്ട് വരെ ബുദ്ധിമുട്ടാണ് അത് കായായ് വരുമ്പോഴേ കെയങ്ങായി വരുമ്പോഴേക്ക് അവര് കൊണ്ടുപോകും നമ്മുക്ക്‌ ഒന്നും ബാക്കി കേക്കൂല.
ആഹ്
പിന്നെ നാളികേരൊക്കെണ്ടോ വീട്ടില്
ഔ നാളികേരമൊന്നുമില്ല അങ്ങനെ അമ്മ ഇപ്പൊ ഒരു ചെറിയ ഒരെണ്ണം അവിടെ വെച്ചിട്ടുണ്ട് അതേലും അഞ്ചാറെ എണ്ണം ഉണ്ട് ആ ഒത്തിരി നാളായിത് ഉണ്ടായിട്ട് ഇപ്പഴാ ഒന്ന് പൂത്തത് അമ്മ അതേൽ ചെരുപ്പ് കെട്ടി ഇടുവോ എന്തോ ചെയ്തു കഴിഞ്ഞതിന് ശേഷം അതേലൊന്നും ഉണ്ടായിട്ടുണ്ട്
അത് എന്തിനാ ചെരുപ്പ് കെട്ടിയിടുന്നത്
അത് ചെരുപ്പ് കെട്ടി ഇട്ടാല് പെട്ടെന്നുണ്ടാവുന്ന് പറയും അതുപോലെ തന്നെ ഈ- ഈ പ്ലാവ് തെങ്ങ് മാങ്ങ മാവ് അതൊക്കെ ഉണ്ടല്ലോ ഉണ്ടാവാതിരുന്നിട്ടുണ്ടെങ്കിലേ നമ്മള് മോതിരവളയം ഇട്ട്
ആ അത് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ചെയ്ത് നോക്കിട്ടുണ്ട് പക്ഷെ ഉണ്ടായിട്ടില്ല കേട്ടോ
ആഹ് ആഹ്
ഇവിടെ ഒരു മാവ് കൊറ മുന്നേ കുഴിച്ചിട്ടായിരുന്നു വാങ്ങിക്കാണ്ട് കടയിൽന്ന് തൈ വാങ്ങി വെച്ചതായിരുന്നു നല്ല മാവാണെന്ന് പറഞ്ഞ് പക്ഷെ കായ് വരണില്ല ഒരുപാട് മരം വല്ലൃതായിട്ടുണ്ട് വല്യ മരായിട്ടുണ്ട് പക്ഷെ കായ് വരുന്നില്ല പൂക്കണില്ല പൂക്ക് ഏഹ് എന്തോര് വളം ചെയ്താ മതിന്ന് പറഞ്ഞേക്കാ അഹ് ചെയ്തോക്കിട്ടില്ല മൂതിരവളക്കെട്ടോക്കി. ഏഹ് റെഡി ആയില്ല ണ്ടായില്ല അവരങ്ങനെ അവിടണ്ട്. വല്യ മരയിട്ട് ഉണ്ടാവും ന്നുള്ള പ്രതീക്ഷയില് നമ്മള് വെട്ടി കളഞ്ഞിട്ടുല്ല.
ആഹ് ചെരുപ്പ് കെട്ടി തൂക്കാമെയ്യായിരുന്നു ഒരെണോ
അതറിയില്ല ഇപ്പൊ ആദ്യയിട്ട് കേൾക്കണ്. ഇങ്ങനരു സംഭവം ആഹ് ഞ് ചെയ്തൊ കണം അടുത്ത ഏഹ് പൂക്കണ കാലം ആകുമ്പോഴേക്ക്.
ആഹ്
കണം
ഞങ്ങടെ വീട്ടില് ഞങ്ങടെ അമ്മ അങ്ങനെ അത് ചെയ്തിട്ടാണ് ഉണ്ടായത്.
ആഹ് അതറിയില്ല അങ്ങനെ ആദ്യയിട്ട് കേൾക്കണ്. അങ്ങനെ മുദരവളടുന്നതും പിന്നെ വളംചെയ്യണതും ഒക്കെ കേട്ടിട്ടുണ്ട്.
ആഹ് ആഹ് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ ണ്ടാവും അത്.
ഏഹ്
ഇങ്ങനെയന്ന് ചെയ്ത് നോക് ഉണ്ടാവും ഞങടെ അ അമ്മയണ്ടായിട്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ഇതൊരു ഇത് പറഞ്ഞു തന്നത്. ആഹ് അതെ അതെ അനുഭവം അങ്ങനെ വീട്ടിലുണ്ടായിട്ടുണ്ട് നല്ലോണം ഉം
ആഹ് മര ചെരുപ്പ എങ്ങനെ വള്ളി കയറിലക്കൊ കെ
ആഹ് കയറില് കെട്ടിതൂക്കി ഇട്ടാ മതി.
ആഹ് പഴയ ചെരുപ്പ് ഒഴിവാക്കിയതോ?
ആഹ് അതെ അതെ ഇല്ലെങ്കിലുണ്ടല്ലോ ചൂലടുതു കൊണ്ട് വന്ന് രണ്ടും മൂന്ന് അടിയടി ക്ക്യണോ അതിനെ നീ പൂക്കാതെയും കഴിക്കാതെയും ന്തേ ആഹ് പൂക്കാതെയും കഴിക്കാതെയും നിന്ന് കഴിഞാ നിന്നെ ഞാനാ വെട്ടിക്കളയന്ന് പറ ഞാലും ചിലത് പേടിച്ചുണ്ടാകാറുണ്ട്.
ആഹ് അത് അങ്ങനെ വരാറുണ്ട് കാരണം വിടെ ഒരു മാവ് ഇതേപോലെ ഏഹ് പോസ്റ്റ് വന്നു ലൈൻ കരണ്ടിന്റെ അയ്ന്റെ ശേഷവര് എല്ലാ മാസവും ഒന്ന് ഓരോ കൊമ്പ് വെട്ടും. അയ്ന്റെഷം കായ വരലൊടങ്ങി ബാക്കിയുള്ള കൊമ്പല് നിറ രെയ കായ അപ്പൊ പി ട്ട്യാല് പേടിണ്ടാവുന്ന് അതോണ്ട് മനസ്സിലായി.
ആഹ് ഹ ഹ ഹ ആത് ഓരോരോ പഴമക്കാർ ഓരോ കാര്യങ്ങൾ പറയുന്നത് നമ്മളഹ് ചെയ്യുന്നു ഉം
ആഹ് ജീവൻ ഉണ്ടല്ലോ അപ്പം പേടിണ്ടാവാ മതി. ബുദ്ധിയില്ലെങ്കിലുംഉം ഉം അങ്ങനതല്ല നമ്മളെ വിശ്വാസം ജീവന്ണ്ട്ന്ന് ഓരോ പക്ഷി ചെടികൾക്കും
ആഹ് ഹാ എനിക്ക് വാണ വിശ്വാ തുന്നുല്ലായിരുന്നു പക്ഷേ അത് ചെയ്യുന്നഹ് കണ്ട് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അത അങ്ങനെ പറഞ് കഴിഞ്ഞാ ഉണ്ടാവോന്നുള്ളത്.
ആഹ് അമ്മള് കണ്ടെ ങ്കിലെ അമ്മള് വിശ്വസിക്കുള്ളൂ ഇപ്പഴത്തെ തലമുറന്റെ പ്രത്യേകതയാണത് പറഞ്ഞാല് വിശ്വാ സാഉല ഇനി അടുത്ത് വരുന്ന തലമുറക്ക് കണ്ടാലും ചിലപ്പോം വിശ്വാസം വരില്ല കാണിച്ചു കൊടുക്കാൻ ആൾക്കാരും ഉണ്ടാവൂല്ല. ഇപ്പൊ അമ്മമാരും വല്യ
ആഹ്
ള്ളോണ്ട് അവര് ചെയ്യുന്നത് നമ്മള് കാണുന്നുണ്ട് പക്ഷെ നമ്മളത് ചെയ്യൂലല്ലോ.
നാതെ അതെ
കണ്ടുപഠി ആഹ് ഓക്കേ ഓക്കെ ഓക്കെ